ഹലോ?
ആ അത് കേൾക്കണ്ടോ?
ആഹ് കേക്കുന്നുണ്ടല്ലോ കേൾക്കത്തില്ലേ?
ആ ആ ആ
ആ എന്നെ എടുക്കുവായിരുന്നു ഏ ചുമ്മാ ഇരിക്കുവായിരുന്നു.
ആ ആഹ ചോറ് കഴിച്ചോ?
ആഹ് ചോറൊക്കെ ഉണ്ട് ചോറ് കഴിച്ചു അവിടെ കഴിഞ്ഞോ അതോ ചോറുണ്ടോ.
ചോറുണ്ട് കൊറച്ചു പേരൊക്കെ ഉണ്ട് ഉ കൊറച്ചു പേര് ഫുട്ബോൾ അവര് കാണാൻ പോയണ് അവര് വന്നിട്ട് വേണം
ആ ഫുട്ബോൾ കി കാണാൻ പോയാ
ആഹ ആഹ
ഇപ്പ താമസിച്ചേ വരുള്ളായിരിക്കും.
ആഹ താമസിചൊ വരുള്ളൂ.
ആ ആ ആ ആ്
അവർക്ക്പ്പം എന്ത് പണി ഒഴച്ച് അല്ല അത് ഒഴിക്കാൻ കഴിയില്ലല്ലോ?
ആ ആ ആ അതെ അതെ അതെ
അവിടെ ഇണ്ടോ കളിഭ്രാന്തന്മാര്.
ഇവിടെയും കളിപ്രാന്തമാരെ ഉള്ളൂ പിള്ളേരെ ഉള്ളു നമ്മുടെയൊന്നും വിട്ടില്ല അവന്
ആഹ്.
ആ ആ ആ് ഇവിടെ രണ്ടു പേരും അതെ.
ആഹ്
ഉ ആൻ പ്ലെയറാന്ന് പറയാഎൻ്റെ എള മോന എടുത്തിരിപ്പുണ്ട് ഇ പ്ലെയറാന്ന് പറഞ്ഞേക്കെ
ആഹ് ശരി.
ആള തന്നെ
അത് നല്ല കാര്യം ഉം
ആ അതെ അതെ അതെ ഇപ്പ ഇവിടെ തൊട്ടിക്കുന്നതൊക്കെന്നെ ഇച്ചിരി ദൂരം പോകണ കൊണ്ട് പോകാതെ പിടിച്ചച്ച് നിർത്തിയതാണ്.
ആഹ ആഹ്
ആഹാ ആഹാ ആഹാ
ആയല്ലോ പത്തൊമ്പതാം തിയല്ലേ?
ആ പത്തൊമ്പതാം തീയതി.
ഉം എല്ല എല്ലാ ചെറി ഈയ മക്കളെ വായലും കൂടി ഇപ്പൊ അതന്നാണല്ലോ.
ആ അതെ അതെ അതെ ഈ ഫുട്ബോളിന്റെ ഇതേ ഉള്ളൂ എല്ലാർക്കും.
ആഹ് അതന്നെ.
ആ ആ ആഹ്
മഴണ്ടോ?
ഇല്ല മഴയില്ല രണ്ട് മൂന്ന് സായിട്ട് നല്ല വെയില.
ആഹ് ഇവിടിം അങ്ങനെ തന്നെ മയ ഇല്ല രണ്ട് മൂന്നീസം വെയില് കിട്ടിയേനോട്. അലക്കാനൊക്കെ സു സുഖായീ അറയ
ആഹ് അതെ പക്ഷെ ചൂടുണ്ട് താനും
ആഹ് അതന്നെ.
നല്ല ആവിം ചൂടുവാ എന്തെങ്കിലും മഴയാണെങ്കി നമുക്കൊരു തണുപ്പുണ്ടല്ലോ ഇന്ന് പഴേപോലന്നെ നല്ല ചൂടാ.
ഉം ഇവടെ ചൂട് ഉം ഇണ്ട് ചൂട് പനിയാണെല്ലാർക്കും ഒരുവിധാൾക്കാർക്കൊക്കെ പനിയാണ്. ആഹ് മുന്നേ മഴ പെയ്തിട്ട് ആഹ് മഴ തൊടങ്ങീല്ലേ
ആഹ് ആഹ് ആഹ് അപ്പെല്ലാർ
ആഹ് അന്നേരം ആഹ് എല്ലാർക്കും പനി ഇവിടെ ചെറിയ ചെറുതിന് ഒക്കെ പനിയാ. പനിച്ച് കേട്ട് ഇന്നലെപ്പോ ഹോസ്പിറ്റൽല് കൊണ്ടോയി മിനിയാന്ന് ഹോസ്പിറ്റൽല് കൊണ്ടോയി
ആഹ് ആഹ് പനി മാത്രൊ ഒള്ളോ അതോ
ഉം പനീം പിന്നെ ഇത് കഫും ഒക്കെ നറഞ്ഞിട്ട് ശ്വാസം മുട്ടലും ഒക്കെ വന്ന് ഈ ചെറിയ മക്കൾക്ക് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇക്ക് മൂക്ക് പിടിക്കാൻ കഴിയില്ലല്ലോ മരുന്ന് എട്ട് മാസായിട്ടുള്ളൂ.
അഹ് ആഹ് ആഹ്
ഉം
എല്ലാടോം പനിയായിപ്പം കാലാവസ്ഥ മാറിയപ്പം
ഹോസ്പിറ്റൽലൊക്കെ ഫുള്ള് പനിന്നെയ എല്ലാരും ഈ പനിം കൊണ്ടാ വരുന്നേ കാണിക്കാന്.
ആഹ് അതെ അതെ. ജലദോഷവും പനിയും എല്ലാവോം
കാലാവസ്ഥ മാറുമ്പളേ ഒന്നാമതിപ്പീ കൊതുക് നല്ല കൊതുകാണല്ലോ
ആഹ് ഇബടേയും അതെ ഭയങ്കരം കൊതുകാ ഒരഞ്ച് മണിയാകുമ്പോ തൊടങ്ങുന്ന കൊതുകാ അത് വല്ല്യ കൊതുകും.
അഹ് ഇവിടെല്ലെ വെല്തും ചെറുതും എല്ലവുണ്ട്.
ആഹ് അതെയതെ ഒത്തിരിയ ഇവിടൊത്തിരിയ
ആഹ് ഈ ചെറിയ കൊതുകൊക്കെ കടിച്ച് കഴിഞ്ഞാൽല്ലെ ചൊറി മാറണെങ്കി കൊറച്ച് ടൈമെടുക്കുവേ
ആഹ് അതെയതെ ച നമ്മക്ക് കടിച്ചവിടെ വീർത്ത് വരും.
ആഹ് ഇന്ന് ഫോണിലിണ്ട് പിന്നെ ഈ ചെറി വല്ല്യ കൊതുകിനേ ക്കാളും ഡേയ്ഞ്ചറ് ചെറിയ കൊതുകാണേലോ
ചെറി
ആഹ് ഈ ചെറിയ കൊത്കിന്നാണല്ലോ ഈ ഡെങ്കി പ്പനി ഈ ഇതൊക്കെണ്ടല്ലോ ഉം പിന്നെ വെള്ളത്തിലൂടെ വെര്ണെ രോഗങ്ങളൊക്കെ ഒരുവിധൊക്കെ പകരുന്നതയിറ്റിങ്ങളെ ഇതീക്കൂടെയാണ്റഞ്ഞു ഇയ്റ്റിങ്ങള് കടിക്കുമ്പളേ
ആഹ് അതെയതെ ചെറിയ കൊത്ക് കടിച്ചാ ഭയങ്കര ചൊറിച്ചിലുവാ
ആഹ് നല്ല ചൊറിച്ചിലാണ് ഇതിറ്റിങ്ങള് കടിച്ചാല്
അതെ അതെ അതെ പിന്നെ
ഇവിടൊക്കെ ഒന്നാമതീ ഈ മലപ്രദേശം ആയനോടീ റബ്ബറും ഇതൊക്കെ ഉണ്ട്. അതിലൊക്കെ ഇലകളൊക്കെ ഈ വെള്ളം ഇങ്ങനെ നനഞ്ഞിട്ട് നിക്കുമ്പോ.
ആ റബർത്തോട്ടം ഉണ്ടല്ലേ. ആ. ആ. ആ അതുകൊണ്ടായിരിക്കും അപ്പം അടുത്ത് വീടൊന്നും ഇല്ലേ? വീട് കുറവാണോ അതോ
വീട് കൊറവല്ല, എന്നാലും പിന്നെ ഒന്ന് രണ്ട് വീടൊക്കെ ഉണ്ട്
ആ അതേ ഉള്ളോ
ആ അതേ ഉള്ളൂ
ആ ആ ആ
പിന്നെ കുറച്ച് ലോംഗ് വിട്ടിട്ടാണുള്ളേ.
നമ്മുക്കൊക്കെ ഇവിടെ അടുത്തടുത്തടുത്ത് വീടാ, ഒരു മിറ്റത്തിന്ന് അപ്പുറം മിറ്റം. ഇങ്ങനെ
ആ ഇവിടെ ഒരു വീട് അങ്ങനെ. നേരെ മുറ്റത്ത് തന്നെയാണ്, പിന്നെ ഒരു വീട് കുറച്ച് മുകളില്. പിന്നെ വിളിച്ചാൽ കേൾക്കണടുത്ത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു അടുത്തല്ല. ആക്കിയില്ലേന്നും. അല്ല ഉള്ളേരിയന്നെ
ആ ആ അപ്പൊ ടൗണിലൊക്കെ പോണെങ്കിൽ സാധനക്കെ വാങ്ങാൻ, പോണോ ഒത്തിരി, അതോ അടുത്തോണ്ടോ കടകളൊക്കെ.
അടുത്തന്നെയാണ്. ഒരു മൂന്നാല് മിനിറ്റ് യാത്രയേ ഉള്ളു
ആ ഉള്ളൂ
ഉം ഉം
ആഹ ആ ആ പിന്നെ വെള്ളത്തിനൊക്കെ എങ്ങനെയാ, കുഴപ്പമില്ലായിരിക്കും വെള്ളക്കെ ഉണ്ടോ
വെള്ളം കൊ കൊഴപ്പില്ല. ഇവിടെ പൈപ്പ് ലൈൻ വെള്ളം ഇണ്ട്. പിന്നെ കേ മോട്ടോർ വചെണ്ട്
ആ ഉണ്ട്
പിന്നാ നമുക്ക് വെ വെയിലുള്ള ടൈമില് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടെ ഉള്ളോൽ ഇണ്ട്. പക്ഷെ നമ്മുക്കുണ്ടാവലില്ല
ആഹ് കണറ്റില് വെള്ളം വറ്റിയാലായിരിക്കും അല്ലേ.
ഇല്ല നമ്മളത് പാടത്താ.
ആ ആഹ് ആ
പടത്തിള്ള കിണറ് ആകുമ്പോ വെള്ളം അങ്ങനെ.. ആ. ഇല്ല ഇതുവരെ ബുദ്ധിമുട്ട് വന്നില്ല പക്ഷേ ബുദ്ധിമുട്ട് വണ്ടിയില് വെള്ളം കൊണ്ടുവരുന്നോനലൊക്കെ ഉണ്ട് നമ്മളെ ഇവിടെ അടുത്ത് തന്നെ.
ആണോ മേടിക്കുന്നവരോ
ഓ മേടിക്കുന്നവരുണ്ട്. ഒരു ടാങ്കി വെള്ളത്തിന് ഓ അറുന്നൂറ് എഴുന്നൂറ് ഒക്കെ കൊടുക്കും.
ആ എഴുന്നൂറ് രൂപങ്ങാണ്ടുവാന്ന് തോന്നുന്നു. എഴുന്നൂറൂ ആന്ന് തോന്നുന്നു ഇവിടെയും നല്ല വേനലിന് മേടിച്ചവരൊക്കെ ഉണ്ട്. നമ്മുക്ക് പിന്നെഈ കുഴൽക്കിണർ താഴെ ഉള്ളതുകൊണ്ട്.
ആഹ് ആഹ്. ഓയ് വല്ലാത്ത ബുദ്ധിമുട്ടാല്ലേ വെള്ള ത്തിന്റെ കാര്യേ ആ അയാല്
ഇല്ലെങ്കിൽ എന്തോരെന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വെള്ളമില്ലാതെ പറ്റിയാലാ
ആഹ അതന്നെ ഈ ഒന്നാമത് ഈ മക്കളും, ചെറിയ മക്കളൊക്കെയുള്ളെടുത്താണ് അധികം ബുദ്ധിമു ഈ വല്യോല് ഒറ്റക്കാ ആണെങ്കിൽ പ്രശ്നം ഇല്ല. ആഹ് അതന്നെ ഓൽക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വെള്ള ഇ
ആ. ഇല്ല ഇല്ല ഇല്ല. അതെ.. അതെ അതെ, അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയത്തില്ലല്ലോ പൈപ്പ് ഇങ്ങനെ തുറന്നു വിടുമ്പോ വെള്ളം അതുപോലെ വരുമ്പോ അവര് അതിന് അനുസരിച് ഫ്ലഷ് അടിച്ചും. ഷവറിലെല്ലൊം ഉപയോഗിച്ച് ഇഷ്ടം പോലെ വെള്ളം അല്ലെ കളയുന്നേ ഉം പറഞ്ഞാലും കേക്ക
ബാത്ത്റൂമിൻ തന്നെ നല്ല ഇത് വരും വെള്ള ചെലവ് വരും ആഹ് ആഹ് അതന്നെ
ഉം പിന്നെ നമുക്കൊന്നും പിന്നെ അത്ര പാടില്ലാത്തത് കൊണ്ട് സാരമില്ല വിലയ്ക്കൊക്കെ മേടിച്ചിട്ട് വെള്ളം കളയവാന്ന് പറയ്പഴേ
ആഹ് ഇവിടെ എത്ര വീട് നഞമ്മള ഇവിടെ അടുത്തു തന്നെ വീടുകളിലെ ഒക്കെ ഈ വണ്ടിയില് വെള്ളം കൊണ്ടുവരല്ല ഉം ചൂട്കാലായാല് ഉം
അവർക്കല്ലാ ഹൗസ് കണക്ഷൻ ആണോ അതോ
ഓര്ക്ക്ണ്ട് പക്ഷെ കെണറില്ല അത് മറ്റേ പൈപ്പ പ്പ്ലൈന ആവുമ്പോ ഒന്നരാടെ വെള്ളം വരൊള്ളൂ എന്നും ഇണ്ടാവൂല
ആഹ് ആഹ് ആഹ് ആഹ്
ഇപ്പൊ ഇന്ന് വന്ന് കഴിഞ്ഞാൽ നാളെ ഉണ്ടാവൂല പിന്നെ രണ്ടീസത്തിനാണ് ഒരു മണിക്കൂർ വെള്ളം തരും
ആഹ് അതെ ഒള്ളൂ
ആഹ് ഒരു ആഹ് ഒരു മണിക്കൂറൽ തന്നെ ഒരു കാമണിക്കൂർ ഏയ്റെര്ക്കും ഉം തള്ളി തള്ളി വെള്ളം അങ്ങനെ നിക്കും പിന്നെ ആഹ് വെരും പിന്നെ കഴിഞ്ഞിട്ടാണ് വെള്ളം വരൊള്ളൂ. അപ്പൊ ഒരു ഏഴ് മണി ഏ ആഹ് രാവിലെ രാവിലെ ഏ അഞ്ചിന് ഓപ്പൺ ആക്കിയാൽ എ ഏ അമ്പത്തഞ്ച് കായ പൂട്ടും ചെയ്യും
ആഹ് അത്രേ അങ്ങനേ ഒള്ളൂ ല്ലേ
ആ ഹ് അത്രേ ഒള്ളൂ അപ്പം ആ വെള്ളം രണ്ടീസം ഉപയോഗിക്കണം പിന്നെ മൂന്നാമത്തീസണ് വെള്ളം വര
ആഹ് അതാന്നെ പാട് ഇല്ലാത്തവർക്കെല്ലാം അതിന്റെ ബുദ്ധിമുട്ട നമ്മക്ക് അക്കെ ഇങ്ങന ഉള്ളതുകൊണ്ട് നമ്മള അത്രേ പറഞ്ഞിട്ടില്ല
ഇജേ അതന്നെ അവരോട് എപ്പോഴും പറയും മക്കളോട് ഇങ്ങൾ വെള്ളധികം ഉപേയോഗിക്കരുത് ട്ടോ അനാവ ട്ട് മയക്കാല ആയാലും പറയലാ
ആ ഹ് മക്കൾ എവിടെ പറഞ്ഞാ കേക്കാനാ
ആഹ് അതന്നെ
പിള്ളേര് ആ വെള്ളത്തിൽ കണ്ട കണ്ട് പഠിച്ചട്ടെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുവല്ലപിള്ളേർക്ക്
ആഹ് ഇങ്ങളെ മല മലബ പ്രദേശംന്നല്ല ആയിരിക്കുല്ലെ
കോട്ടയം
ടൗണ
ആഹ് ടൗണ
ആഹ് ആഹ്
ടൗണേഏരിയായ
ടൗണിലാകുമ്പോ അടുത്തടുത്ത് വീട് വരൂല്ലേ
ആഹ് ഇവിടെ അടുത്തടുത്ത് വീട് നമ്മുക്ക് ടൗൺ ഒക്കെ അടുത്തടുത്താ ന ഇവിടെ ഒത്തിരി വീടുകളുണ്ട്മ്മ ഇവിടതൊ ഒരു പത്ത് നൂറ് നൂറൊന്നും അല്ല എല്ലാർത്തും വീടാ പറമ്പുകൾ അങ്ങെ ഇല്ല പിന്നെ നമ്മളെ തൊട്ട് ഫ്രണ്ടിലൊരു ചെറിയൊരു പറമ്പുണ്ട് ചെറിയൊരു പറമ്പുണ്ട് പറമ്പിൽ ഇപ്പതായ് ഇപ്പ വീട് വരുന്നുണ്ട് എല്ലായിടത്തും വീട് ഒരു ഇച്ചിരി ഒഴിഞ്ഞുിടത്ത സ്ഥലത്തും വീട് വരും
അവിടെ അങ്ങനെ അങ്ങനെ ആയാലും വല്യയ സന്തോഷത്തി അവുലെ ജീവിക്കണത് നമ്മള അവിടൊക്കെ ഇത്ര ല്ലോ ങ്ങായാലും അയലൊക്കെ ഈ അയൽവാസികളെ തമ്മിൽ ഒക്കൂലല്ലോ അങ്ങട്ട് പ്രശ്നം ഇങ്ങട്ട് പ്രശ്നയിട്ട് ഷെ അഹ് ഞങ്ങളറില്ല ആഹ് അതന്നെ ഞാൻ പറയാ അങ്ങനെ ജീവിക്കണോലെ എന്തോരു സന്തോഷത്തിലാ ജീവി
ആഹ് ഇവിടെ നമക്കൊ ഒരു സാധനമല്ലെങ്കിൽ നമുക്കപ്പറത്ത്ന്ന് അങ്ങനത്തെ രീതി നമുക്കൊന്നും ഇവിടെ അങ്ങനത്തെ ഒരു ഫീലിങ്ങേ ല്ല ഒറ്റക്കാണെലും ഒരു വീട്ടി കെടന്നാലും നമുക്ക് ആള് കൂട്ടുണ്ടല്ലോ അടുത്തടുത്ത് വീടാകുമ്പോഴേ
ആ അതന്നെ ഉം ഉം
ഞമക്ക് ഇവിടെ അങ്ങനെ ഉള്ളകൊണ്ട് തന്നെ നല്ലത്
ഞമ്മൾ ഇവിടുന്ന് പുറത്ത വരെ മനസ്സിലാവലുണ്ട്
ആ ആഹ് ആഹ് അതെ അതെ ആ ആ മ്മ്
എന്ത് ചോറിക്ക് എന്താ കറി
ചോർന്ന് ഇന്ന് പ്പ സാമ്പാറായിരുന്നു സാമ്പാറും തോരനും പപ്പടം മീൻ കിട്ടില്ല മീനിക്കൊക്കെ ഇപ്പ ഭയങ്കര വിലയിലല്ലേ
ആഹ നല്ല വെല മീന് മ മത്തി മ ചാളക്ക് വരെ മുന്നൂറ് നന്നൂറ് ഒക്കെ ഇവിടെ വെരണ
ആ അതെ അതെ അതെ എല്ലാത്തിനും അതെ
മ മീൻ ആഹ ശരി
വിളിക്കാ നാ ശെരി